ഓഹ്.
എന്തൊക്കെണ്ട് വിശേഷങ്ങള്.
സുഖായിട്ട് പോണ്.
മഴക്കല്ലേ?
ആഹ് മഴന്നെയാണ്.
ഉം എന്താ സൗണ്ടൊക്കെ. ഉം സൗണ്ടൊക്കെ മാറിണല്ലോ.
മഴ ആ സൗണ്ട് ജലദോഷം പുടിച്ച്ക്ക്ണ് കഫ്ക്കെട്ടും ല്ലാ എല്ലാ ആൾക്കാരെ ചാർട്ടും ഇച്ചല്ലെള്ളത്. അലർജി തൈറോയിഡ്.
ഉം ഈ തൈറോയിഡിന്റെ ലക്ഷണങ്ങളൊക്കെ എന്താ?
തൈറോയ്ഡിന്റെ ലക്ഷണം. പെട്ടെന്ന് ക്ഷീണം വരും ഒർക്ക് മതിയാവൂല. പിന്നെ തടി തടി മെലിണോലൂണ്ട്. തടി കൂട്ണോലൂണ്ട്.
ഉം
പിന്ന ഇൻക്ക് കാര
അല്ല ഞമ്മ്ള ഇ തൈറോയ്ഡ് ഇണ്ടാണെ എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് കാണ്ട് അങ്ങനെ വര്ണതാണൊ എങ്ങനേണ് നമ്മക്ക് എന്തെങ്കിലും പറ്റാത്ത കഴ്ച്ച്ട്ടാണ് ഇപ്പൊ ഷുഗറൊക്ക ഇണ്ടാക അർഞ്ഞാല് പിന്നെ എന്ത മധുരം കൂട്ടീട്ടാണ് അങ്ങനെക്കാണലൊ പറയ
ആഹ് ഇത് അങ്ങനൊന്നല്ല ഇത് ഒരുവിധം ആൾക്കാർക്കൊക്കണ്ട് എന്ത് കൊണ്ട വര്ണ ഇപ ഞാനും ചിന്തി ച്ചില എട്ട് വർഷായി ഇപ്പ ഇൻക്ക് തൊട്ങ്ങീട്ട്
അയിന് ഇങ്ങക്കെന്തെ ലഷണം ഇതെന്നെ കാണിച്ചെ ഇങ്ങള് ഇങ്ങനണ്ടായപ്പൊ പോയി ടെസ്റ്റീതോക്ക്യത ക്ഷീണം ഇതൊക്ക ഇണ്ടായപ്പൊ
അങ്ങനെല്ലാ പിന്നെ ഇപ്പൊ ഒരു വിധ ഡോക്ടർമാര് ഓരൊ പിന്ന നമ്മളെ ക്ഷീണം ത് അങ്ങനെ പർഞു ചെന്നാല് ടെസ്റ്റ് ചെയ്യിപ്പിച്ചാണല്ലൊ അപ്പോ
ഈ തൈറോയ്ഡെന്നെ നോക്ക്യാ അതല്ല ഈ തയ് റോയ്ഡെന്ന്യാണൊ ചെലോല ഈ കഴ്ത്തിന്റെവിടങ്ങനൊര് ഇത്ങ്ങനെ വര
ആഹ് ആഹ് കഴ്ത്തില് മൊഴ
ആഹ് അത് ഇങ്ങട് കഴുത്ത് ഇങ്ങന തൂങ്ങി ഇങ്ങനെ മാതിരി ഇങ്ങന നിക്കും
ആഹ് അത് മൊഴേണ് അത് ഓപ്പ്റേഷം ചെയ്യണം ഇൻക്ക് രക്തത്തിലാണ്
ഏഹ് പല വിധം ഇണ്ട്ലെ അത്
ആഹ് രണ്ടയ്റ്റണ്ട് അതെന്നെ തടി ച്ച്ണതൂണ്ട് തടി മെലീണതൂണ്ട് ഞാനൊക്ക ഇങ്ങന തടിച്ച് വരാണലോ
ആഹ് ആഹ്
ഭഷ്ണം ഭഷ്ണൊന്നും ഞാൻ അധികം കഴിച്ചിട്ടല്ല
അല്ല ഇതിനെന്തേം ഭഷ്ണം ഒഴിവാക്കേണ്ട്യേത്ണ്ടൊ ഇത്ണ്ട്ന്നർഞ്ഞാല്
ഒഴിവാക്കേണ്ട്യേണ്ട് കാബേജ് പിന്ന കോളിഫ്ലവറ് ആഹാ അത് പിന്ന ചെലോലക്ക പറിം നമ്മള നാട്ടില് പൂളറിം ചെലൊ അയ് ചെല നാട്ട്ക്ക് പൂളാ അറിണത് ദേശീയവാക്കണുണ്ട് കപ്പ കപ്പ ഇതൊന്നും പാടില്ലാറിം
ഏഹ് അതൊക്ക ഒഴിവാക്കണലെ ഇത് ഇങ്ങൻത്തല്ല കാബേജും കോളിഫ്ലവറൊക്ക ഒഴിവാക്കണൊക്ക ഞപ്പക്ക് അങ്ങനല്ല നഞമ്മളിപ്പു കാര്യായിട്ട് ഷുഗറ് കൊളസ്ട്രോള് അതൊക്കേണ് കേക്കല് ഒഴിവാക്കണ്ട്യേത് പൊരിക്കടികള് എണ്ണക്കടി അങ്ങൻത്തൊന്നും പറ്റു
രക്തത്തിലാണ് ടി എച്ച് എസ്സ നോക്കല്
ആഹ് അപ്പ ഞമ്മക്ക് ഇങ്ങനെ എന്തേങ്കിലും ലക്ഷണം കണ്ടാല് പോക കാരലെ നന്നാക
ആഹ് ഞാന്ങ്ങനെ തടിച്ച് വന്നും ചെയ്തു പിന്ന ഇൻക്ക് ക്ഷീണം ഒർക്ക്തേയ പെട്ടന്ന് നമ്മള് ഇങ്ങന നിക്ക്ണേന്റ എടേല് പെട്ടെന്ന ക്ഷീണം വരും ഇന്നിട്ടൺ പോയി കടക്കും അങ്ങനെ അങ്ങനെ പെട്ടെന്ന് ഒറക്ക് ഞമ്മക്ക് എത്ര ഒറങ്ങിയാലും ഒറങ്ങീന്ന് തോന്നൂല്ല പിന്നീം ഒർങ്ങണം ഒർങ്ങണം
അത് ഇതിനൂണ്ടലൊ എന്ത പറയ കൊളസ്ട്രോളിനു ഉണ്ടലലെ ഈ ഒർക്ക് ഒർക്ക് കൂടും ഉം ഒർക്ക് കൂടും ഇന്റ ഇന്റ പുത്യാപ്പ്ളക്ക് തവ് ഇവടെ ഗൾഫിലായ്നന്ന് തലോ ഇണ്ടായ്ന് ഇവടെ നാട്ട്ലാവ്മ്പണ്ടാവൂല കാര്ണം അവിടുന്ന് ലീവിന് വരുമ്പ അവ്ട്ത്ത ഭക്ഷണൊക്ക അങ്ങനല്ല കൊഴ്പ്പ് അടങ്ങിയ ഭക്ഷണം ഇന്നിട്ട് ഇവടെ വന്നാലും ഇതന്നെ ഇത് ഒർങ്ങന്നെ ഒർങ്ങന്നെ ഒർങ്ങന്നെ എന്ന്ട്ട് ഇന്നോട് വന്നൊരാഴ്ച ആവൂല അയിന്റെ മുന്നെ ഇന്നോട് പറിം അവടെ കൊളസ്ട്രോളൊന്നും അങ്ങനട് ചെക്കീയ്യാന ഇതിനൊന്നു പോവൂല ഇവ്ട്ന്ന് ഇന്നോട് പറിം ഇതൊക്ക ഇതിന്റെ ലക്ഷണ പോയോക്കമ്പ്ള ഒക്കണ്ടാവും ചീത്ത കൊളസ്ട്രോളും മറ്റെ കൊളസ്ട്രോളും ഈ ചീത്ത കൊളസ്ട്രോള് ഞമ്മക്ക് കൂടുതലാകാൻ പാടില്ല അതിന് നാന്നൂറ്റി മേല് അഞ്ഞൂറ്റി റ്റിമേലൊക്കെ ഇപ്പം പോക്ക് നിർത്തിയതോട് കൂടിട്ട് ആ സംബവേ ശരീരത്തിലില്ല കാരണം ഓൾക്ക് എന്താ വെച്ചാല് ആട് ഈ ആട് തീരി പാടില്ലല്ലോ ഇതിനൊന്നും ആടിന് കൊഴു ആ ഒട്ടകും അതൊക്കെയാണ് കണ്ട പിന്നെ ചായക്ക് ഒ ഒട്ടകത്തിന്റെ പാല് അതൊക്കെ നല്ല നല്ല സാധനങ്ങളല്ലേ
അല്ലെ ആഹ്
അതൊന്നും ശരീരത്തിക്ക് എന്നും അല്ലേ. ഇതിപ്പോ മാസത്തിൽ ഒരിക്കലാണ് നമ്മള് ഇവിടെക്കെ ആകുമ്പോ ആട് ഏതോ അങ്ങനൊക്കെ അതു തിന്നോള്ളൂ
ഉം നമ്മളവിടെ ആടിട്ടണങ്കി നമ്മള് പ്രസവിച്ചെ
ആഹ് അതന്നെ പറഞ്ഞെ അതെ അല്ല ആണുങ്ങൾക്ക് ഒന്നും ഇപ്പ അങ്ങനെ കൊടുക്കൂല്ല
ആഹ് പിന്നെ ഈ മഴക്കാലത്ത് എല്ലാരും ശരീര ത്തിന് രക്ഷാർന് കണ്ട് അങ്ങനെ ഒരു അങ്ങനെ ചെലോര് ചെയ്യുന്നുണ്ടല്ലോ ഒരു കഞ്ഞിയൊക്കെ ഉണ്ടല്ലോ
ഉം ഉം അങ്ങനെയൊക്കെന്നെ ഇത് ഇണ്ടാവുള്ളു
ആഹ്
പിന്നെ എന്നിട്ടിപ്പ ഇങ്ങക്ക് എങ്ങനെ അനക്ക് കുറവുണ്ടോ
ആ ഞാന് എനിക്ക് ഫസ്റ്റില് ഞാൻ ഇരുപത്തഞ്ചിന് ആ എനിക്ക് എന്താ ക്ഷീണവും കുഴപ്പവും കണ്ടിട്ട് നമ്മളവിടെ നമ്മളവിടെ ഒരു ഡോക്ടർ ഉണ്ടായിനി ആ ഡോക്ടർ മുൻപ് ഹോസ്പിറ്റലും പ്രൈവറ്റ് പ്രൈവറ്റും ആയിട്ടും അങ്ങനെ നിൽക്കണ ഡോക്ടർ ഉണ്ടായിന്
ഉം ഉം
അപ്പൊ ആ ഡോ അതിന് മുമ്പ് ഇവിടെ ഉമ്മാക്ക് ഡയാലിസ് ചെയ്യണ സമയത്ത് പെരിന്തൽമണ്ണ എം ഇ എസ് ലൈനില്ലോ ചെയ്തിരുന്നത്
ആഹ്
ഞങ്ങള് ഇവിടുന്ന് പോവല് കഴിഞ്ഞാൽ അത്രയും ദൂരത്തക്ക്.
ഉം ഉം
അങ്ങനെ പോയ ടൈമില് പിന്നെ അവിടുന്ന് എനിക്കിങ്ങനെ അന്ന് ഉമ്മാന ആയിട്ടും ഹോസ്പിറ്റല് ആകുമ്പോൾ ഐ സിയിലൊക്കെയാകുമ്പോൾ നമ്മളിങ്ങനെ ഉറക്കൊഴിച്ച് ഇന്താവക്കല്ലേ അങ്ങനെ ക്ഷീണം കണ്ടാണ് അന്ന് അവിടുന്ന് ഡോക്ടർ നോക്കി നോക്കി നോക്കിപ്പിച്ചിട്ട് തൈറോയിഡ് അപ്പോൾ എനിക്ക് നോർമലാണ് അപ്പോ കുഴപ്പില്ല അങ്ങനെ ഞാൻ അപ്പൊ ഇല്ലല്ലോ വിചാരിച്ച് കൊണ്ട് അങ്ങനെ നിന്ന് പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞാര് ഇവിടെ ഈ ഡോക്റെടുത്ത് കാണിച്ചപ്പോൾ ആ ഡോക്ടറെന്ന് തൈറോയ്ഡ് ഒന്ന് ചെക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞ് ഡോക്ടറോട് പറഞ്ഞ് ഞാനത് അവിടുന്ന് ഇങ്ങനെ ചെക്ക് ചെയ്തിനി അന്ന് എനിക്കില്ലല്ലോ പറഞ്ഞു. അത് പറഞ്ഞിട്ട് കാര്യല്ല നമ്മളൊന്ന് നോക്കുക. അങ്ങനെ നോക്കിയപ്പം ഇരുപത്തഞ്ച് അല്ല തൈറോയ്ഡ് ഉണ്ട്
അങ്ങനെയല്ല ഈ തൈറോയിഡിന്റെ ഒരിത് എത്രയാണ് ഇപ്പോ കൊളസ്ട്രോൾ ഒക്കെ ആണെങ്കിൽ എത്ര ഇരുന്നൂറോ അത്രയ്ക്കല്ലേ പാടുള്ളൂ അതിന് മേപ്പെട്ട ഇതിനൊരു ഇതിന് എങ്ങനെ ആഹ്
അത് ആറിന്റെ മുകൾക്കായാലാണ് തൈറോ തൈറോ കുളിക കഴിക്കേണ്ടിയത്
ആഹ് അങ്ങനെല്ല ഇത് അങ്ങനെ മാസം മാസം ചെക്ക് ചെയ്യിപ്പിക്കേ
ഏ മൂന്ന് മൂന്ന് മാസത്തില് ഒരുക്കെയാണ് തൈറോയിഡ് ചെക്ക് ചെയ്പ്പിക്കല് മൂന്ന് മാസത്തിലൊരിക്ക അതിന് നമ്മള് ഇവിടെയൊന്നും ഇ ഇവിടെയൊന്നും പെട്ടെന്ന് കിട്ടൂല
ആ ഈ തൈറോയിഡ് ഇല്ലോര് പ്രഗ്നന്റ് ആവില്ലന്ന്ഒക്കെപറ അങ്ങനെ വയറ്റിൽ ഉണ്ടാവില്ലല്ലോ ആ പറണയെക്കാം ഇണ്ടെ പക്ഷെ ഏ ഞങ്ങളിവിടെ ഞങ്ങളെ മൂത്താപ്പാന്റെ മോന്റെ കുട്ടിക്ക് ഫസ്റ്റിത്തത് ഓപ്പറേഷൻ ആയിനി എന്നിട്ട് ഓക്ക് തൈറോയിഡും ഉണ്ട് അപ്പം കരുതിയൊക്കെ ചെയ്തിന്നൊക്കെ പറഞ്ഞ് ഏതോലും ആഹ് കുട്ടിക്ക് ഒരു വയസ്സായില്ല ആഹ് ഒരു ആറു മാസം ആയപ്പോ ഇതിന് ഓക്ക് രണ്ടാമത്തും ഇതില് വയറ്റിലുണ്ടായി അപ്പോ ഓല അത്ര ശ്രദ്ധിച്ചിട്ടില്ല കാരണം എന്താ വച്ചാ തൈറോയിഡ് നല്ലോണം ഇണ്ട്. മനസ്സില് അതാണല്ലോ തൈറോയിഡ് ഇണ്ടായോൽക്ക് വേഗം ഉണ്ടാവൂല്ല ആഹ് രീതിലേനി അപ്പൊ ഇതന്നെ രണ്ട് രണ്ടായിട്ട് ഇണ്ടാവേക്കാരം ഓള് നല്ലോം തടി പോവ്ണ്ട്
ആഹ് ഓള് മെലിന്നതേക്കാരം ഞാനൊക്കെ തടിച്ചുന്നതാണ്
ആഹ് ആഹ് ആഹ് അതേപോലെ ആഹ് ഈ തൈറോയിഡ് ഇണ്ടായാലന്നെ ഇവിടത്തെ ഡോക്ടർ എപ്പോളും വേഗം ടെസ്റ്റ് ചെയ്യാൻ പറയും
ഉം
പിന്നെ നമ്മള് ചെന്നാല് തന്നെ ഈ തടി കൂട്ണ്ടേ ഞാനിപ്പോ ഇന്നോട് പറഞ്ഞത് ഈ തടി എടക്ക് ഇങ്ങക്ക് കൂടും ഇന്റോം അങ്ങനെ ചെക്ക് ചെയ്യിപ്പി ചേ അതോട ഞാൻ ചോദിക്ക്ണ അങ്ങനെ ഞാൻ ചെയ്തീനി എന്താ ഇതൊന്നും ഇൻ ഇൻക്ക് ഓർമ്മല്ല കുറേ മുന്നേ ഇന്റെ ചെറുതിനെ വയറ്റിലുണ്ടാവ്ന്നതിന്റെ മുന്നേ ഇന്നട്ട് അയിലൊന്നും ഇൻക്കില്ല പിന്നെപ്പം അയിന്റെ ശേഷം ഒക്കെ ഇപ്പം ഞാൻ കൂടി കൂടി വന്നക്കെന്നെ
ആഹ് അത് പിന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ നമ്മൾ ചേലോല്ത് സ്വാഭാവികമായിട്ടും കൂടുന്ന്ണ്ട്
ഉം അയിന് അങ്ങനെയല്ല ഇന്റെ ഞാനിപ്പ തടി ഇണ്ടച്ചെങ്കില് ഒരു രണ്ടീസം നമക്ക് എന്തെങ്കിലും മനസ്സ്ക്ക് എന്തേലും എടങ്ങേറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് വന്നാൽ മതിറ്റോ പട്ടിണിയൊന്നും കടക്കണ്ട ഇനി എത്ര എന്തൊരു എളുപ്പം ഞാൻ പോവാന്നോ എന്റെ പുതിയാപ്ല തന്നെ പറയാ അനക്ക് തടി കൊറയാന് അന്നെ എടങ്ങാറാ
എന്ന സുഖാണല്ലോ
വേം പോകും അഹ് എല്ലാ കാന്നോല്ല് മുഴുവൻ പറയും ഇന്നോട് എന്തോ ഒര് ഇതുണ്ടൻക്ക്
ആഹ് ഞാനൊക്കെ എന്ത് മാത്രം എടങ്ങേറ് കൂടി ഇതീകൂടി കഴിഞ്ഞു പോയത് എന്നാലും എൻ്റെ തടിക്ക് അത് ബാധി
ഇന്നെ വേം ബാധിക്കും ചെറിയൊരു ടെൻഷൻ വന്നാ മതി അഹ് ഇന്നെ വേം ബാധിക്കും
ഉം ഇൻക്കൊക്കെ ഇപ്പൊ ടെൻഷൻ താങ്ങാൻ തന്നെ വയ്യ എന്നാലും ഞാന് ചീർത്ത് ഇങ്ങനെ വരാ അത്പോലെ തന്നെ ഇന്നട്ട് ഞാന് ഇരുപത്തി അഞ്ചിൻ്റെ ഗുളികേനി അന്ന് കഴിച്ചിനത്
ഉം
ആഹ് പിന്നെ അങ്ങനെ അതെങ്ങനെ കഴിച്ചു പോന്ന് പിന്നെ ആഹ് ഇരുപത്തി അഞ്ചണ്ണം ഇങ്ങനെ എത്രയോ വർ ഞങ്ങൾ പോന്ന്ട്ടോ പിന്നെ ഇൻക്ക് കാലിന് സുഖല്ലാതെ ആയി കാലിന് സുഖല്ലാതെ ആയി അലർജി അലർജി കൂടി അങ്ങനെ ഞാന് നമ്മളെവിടത്തെ ഓമിയോ ഉണ്ടല്ലോ ഗവൺമെൻ്റ് ഓമിയോ അവ്ടെ കാ അവ്ടെ കാണിച്ച് രണ്ട് വർഷത്തോളം അവിടെങ്ങനെ കാണിച്ച് പോണ് നി ക്ക്ന്നേൻ്റെ എടയില് ഇൻ്റെ മുട്ടിന് മുട്ടിന് ആദ്യ പ്രശ്നണ്ട് അപ്പം ആഹ് പ്രശ്നത്തില് മുട്ടിൻ്റെ മുട്ട എളകി പാടക്ക് പൊട്ട് നമ്മളെ ഗ്ലാസ്സിന് വര വീണ മാതിരി ഇങ്ങനെ അത് അകന്ന ഇങ്ങട്ട് അകലും അത് ഞാൻ കൂടിന്ന അങ്ങനെ കൂടി ക്കുന്നാണ് ഡോക്ടർ ഉദാഹര ആഹ് ഞാന് ചെറിയ മോനെ വയറ്റിലില്ല അന്ന് മുട്ടൊന്ന് കുത്തീനി അങ്ങനെ അതങ്ങനെ കൊണ്ട് നടക്കലേനി
ഉം ഉം ഉം
മെ പിന്നെ യൂറോപ്യൻ ക്ലോസെറ്റൊക്കെ ആക്കി അങ്ങനെ ബാത്ത്റൂമൊക്കെ ക്ലോസറ്റൊക്കെ അങ്ങനെ ആക്കി കാണ്ട് അങ്ങനെ നടക്കലേനി സ്റ്റെപ്പ് കേയറുമ്പം മറ്റേ കാല് അർക്കിവച്ചെന്നെ ഇതറക്കിവച്ചെന്നെ അങ്ങനെ മറ്റേ കാല്ൽ ഭാരം കൊടുത്ത് അങ്ങനെ നടക്കലേനി അയില് പെട്ടന്നാണ്ട് ഇളകിയിട്ട് പിന്നെ ഇൻക്ക് അഹ് അങ്ങനെ എളകിയാൽ ഞാൻ രണ്ട് ഒരാഴ്ചൊക്കെ റെസ്റ്റ് എടുത്താ പിന്നിം അത് സു ശരിയായി വരും
ഉം ഉം
അപ്പം അങ്ങനെ നിക്ക്ണേന്റെ ഇടയിൽ ഇത് പെട്ടെന്ന് ഇങ്ങോട്ട് ആഹ് കൊറോണ ടൈമിൽ ഇങ്ങട്ട് എളകീട്ട് പിന്നെ എനിക്ക് ഒന്നും കാട്ടാൻ വെജ്ജ കം കാലോണ്ട് അയില് പിന്നെ ഡോക്ടറെ കാണി ച്ച് മൂന്നട്ട രണ്ടട്ട അയിനെ എം ആർ ഐ സ്കാൻ എടുത്തിണ് ചെയ്യാതെങ്ങനെ ഡോക്റ്റ് നമ്മള് ചെയ്യണ്ട ചെയ്യേണ്ടാ പറഞ്ഞാണ്ട് അങ്ങനെ അങ്ങനെ നടന്നതാണ് അയില് പിന്നെ പെട്ടെന്ന് ചെയ്യണംന്നർഞ്ഞ് അങ്ങനെ ചെയ്യാൻ വേണ്ടി ഒക്കെ ത് നാ കൊറോണ ടൈമായയതോണ്ട് പിന്നെ ഇന്നത്തെ മാതിരിഅല്ലല്ലോ രണ്ടീസം മൂന്നീസൊന്നും നമ്മളവിടെ ഓല് അഡ്മിറ്റാക്കൂലല്ലോ
ആഹ് അത് ശരിയാ
ആഹ് ആഹ് അങ്ങനെ ഓല് അഡ്മിറ്റ് ആക്കിയപ്പം പിന്നെ ഞാൻ പറഞ്ഞു അഡ്മിറ്റാകാൻ നാളെ രാവിലെ വന്നോളി വൈകുന്നേരം നമുക്ക് ചെയ്യാ മറ്റന്നാള് പോവൂ ചെയ്യാ എന്നൊക്കെ പറഞ്ഞാണ്ട് അങ്ങന അങ്ങന പറഞ്ഞാണ്ട് നിക്കണാ ടൈമില് ഞാൻ ഡോക്ടറോട് പറഞ്ഞു സാറെ ഇൻക്ക് തൈറോയ്ഡ്ണ്ട് ഞാൻ തൈറോയിഡിന് മരുന്നൈക്കണാണ് ഇപ്പം നോർമലാണ് പർഞ്ഞു അയില് ഞാൻ എന്ന നാളകക്ക് ടൈമും കാര്യോക്കെ തന്നതാ സെറ്റാക്കി രാവിലെ ഭക്ഷണം കയിക്കണ്ട നേരെ വ രാത്രി ഭക്ഷണം കഴിച്ചിട്ട് നേരെ വന്നാ മതിന്നൊക്കെ പറഞ്ഞ് ഒക്കെ റെഡി ആക്കിയാണ്ട് അയ്ല് തൈറോയ്ഡിൻ്റെ റിസൾറ്റ്ണ്ട് കിട്ടിയപ്പോ ഇരുവത്തഞ്ച് തൈറോയിഡ് ടി എച്ച് എസ് എൻ്റെ ജീവിതത്തില് യു അത്ര വർഷമായിട്ട് അത്ര വന്നിട്ടില്ല പിന്നെ നോർമ്മൽ ഇപ്പളും നോർമല് പറഞ്ഞപ്പോള് രണ്ടേ പോയിന്റ് ഒക്കെ ഒള്ളൂ ന്നാലും ഞാന് മരുന്ന് കയിക്ക്ണ്ട് കയിക്കണം അത് ജീവിതാവസാനം വരെ മരുന്ന് കയിക്കണോലോ ചെലോര് കാരണം നിർത്തിന്നൊക്കെ പറയും എനിക്കറിയില്ല അങ്ങനെ ഇതായിട്ടേക്കും അയിലാ ഓപ്പറഷം അയ്ല് പിന്നെ മയക്ക് ഡോക്ടറെ കണ്ട കാണാൻ പോയ ടൈമിലാണ് ഈ റിസൾട്ട് കിട്ടണത് അതില് ഓലങ്ങണ്ടും ഇങ്ങണ്ടും കമ്പ്യൂട്ടർക്ക് ഇതാക്കിയപ്പം ഡോക്ടർ മയക്ക് ഡോക്ടർ ഈ റിസൾട്ട്കണ്ടാണ്ട് ഇന്നോടങ്ങട്ട് ദേഷ്യപ്പെട്ട് ങ്ങള് അ ഇ ഓമിയോ മരുന്ന് കഴിച്ച്ങ്ങാണ്ട് തൈറോയിഡിന അങ്ങനെ ഇങ്ങനെ പറഞ്ഞാണ്ട് കൊറേആണ്ട് ദേഷ്യപ്പെട്ടാഡോക് റ്റ് അയാളാ ദേഷ്യപ്പെട്ടല് കേട്ടുകാണ്ട് ഞാനാകെ പിന്നിം അപ്പം ഓപ്പർഷൻ ചെയ്യാൻ പറ്റൂലല്ലോ ഈ തൈറോഡിള്ളള്ക്കൊന്നും ഓപ്പറേഷൻ ചെയ്താ മയക്ക്യ മയങ്ങൂല്ലേ എന്തോ എന്തൊക്കെയോ പ്രശ്നണ്ടോലോ നമുക്കതൊന്നും അറിയില്ല എന്നിട്ടാ അപ്പ അയാള് എഴുപത്തഞ്ചിൻ്റെ ഗുളികാണ് എയ്തി
ഉം
ആഹ് അൻപതിന്റെ ഗുളിക എയ്തി അൻപതിൻ്റെ ഗുളിക പത്തീസത്തിന് ഏയ്തിക്കാണ്ട് പിന്നെയും ടെസ്റ്റെയ്ത്തികാണ്ട് ചെല്ലാൻ പർഞ്ഞു അയ്ലും കുറയുന്നില്ല അപ്പളൊക്കെ ഈ കാല് വയ്യാത്ത കാലും കൊണ്ടാ ഞാനീ നടക്കണതേ
ഞാനിങ്ങക്ക് വിളിക്കട്ടോ എനിക്ക് വിളിക്കന്റെ ഇക്കൊരു കോളിങ്ങനെ വര്ന്ന്ണ്ട്